ഹലോ
എവിടെയണ്.
ഞാന് ഇവിടെ ഇണ്ട് വീട്ടില് നോക്കിയാ ജ്ജ് ഞാന് എന്റെ ആ കൂട്ടാരന് മറ്റേ ഇജ്ജെ കുപ്പായം കൊണ്ടോയിട്ട് ഇത് വെരെ കൊണ്ടെന്നന്ന്ട്ടില്ല ഓന് കല്യാണത്തിന് ഇടാനാ ന്ന് പറഞ് ക്കാണ്ട് കുപ്പായം കൊണ്ടോട്ട് കുറച്ചൊ ദിവസായി കൊണ്ടോയ്ട്ട്.
അഹെന്തപ്പോഇജ്ജ് പുതിയ വാങ്ങിച്ചട ഡ്രസ്സ ആയിരുന്നോ?
പുദേ വാങ്ങിച്ച കുപ്പയെനിം അതുപോലെ എത്ര പറഞ്ഞിട്ടും കൊഡ്രാൻ ഞാനൊന്റെ വീട്ട്ക്ക് പോയിട്ട് ഒഴിഞ്ഞു മാറി നടക്ക
ആ അപ്പൊ എത്രയ മോനെ നല്ല ബ്രാന്റഡ് ഷർട്ട് ആണോ?
അങ്ങനെ നല്ല വിലെള്ള ഷർട്ടാണ് പത്ത് രണ്ടായിരത്തിഓർനൂർ പ്പിയടെ ഷർട്ടാണ്.
അയ്യോ അപ്പൊ ഏത കമ്പനി
എ എങ്ങനെ?
ഏത് കമ്പനി ഷർട്ട്?
ജോൺസണന്റെ കമ്പനിയാ
ഓ അപ്പൊ എന്തായാലും ഭയങ്കരം കാരണം എന്താ വെച്ചാ ഞാൻ തന്നെ അറിയുമ്പോ എനിക്ക് സത് ത്യം പറഞ്ഞാൽ ഞാൻ ഷേർട്ട് അർക്കും കൊടുക്കാറില്ല കാരണം ഞാൻ അത്രീം നല്ല രീതിയിൽ നടക്ക കൊണ്ട നടക്കുന്ന ഷേർട്ട് എന്റെ ഷേർട്ട് കാരണം ഞാനൊക്കെ ഈ കാലഘ പണ്ടത്തെ കാലഘട്ടത്തില ഞാന് എക്ക് എന്റെ ചെറപ്പത്തിത്തില ഇക്ക ഒരു ഷർട്ട് വാങ്ങിച്ചെഞ്ഞാൽ കൊടുക്കറില്ല കാരണം
ഇപ്പൊ അല്ലട ഇപ്പൊ ഞ്ഞി ഞ്ഞിപ്പോ ഇനിപ്പോ ഞാനൊരു ഷർട്ട് ഒരു കുപ്പാ യം എടുക്കാൻ വിചാരിച് ച്ചിട്ടുണ്ട് അഹ്പ്പോ എവുടെന്നാ നല്ലത് ഏതാ കമ്പനി ഷർട്ട നല്ലത്ന്ന് പറയാൻ പറ്റോ?
മ് മം സത്യപറഞ്ഞ ഇജ്ജ്പ്പൊതെ ഈ ഈ ഇപ്പഴത്തെ ട്രെൻഡിംഗ അനുസരിച്ചുള്ള ഷർട്ടാണ് ഈ സത്യംപറഞ്ഞ ഈ നമ്മളെ ഇതൊക്കെ ഈ ഇതൊക്കല്ലെ നമ്മ ലൂയിസ് ഫിലിപ്പിന്റെ ഒക്കെ ഞാൻ മെയിനായിയിട്ട്ഞാൻ അതാണ് അധികമായിട്ട് നോക്ക കാരണം എന്റെ എനിക്ക് ക്ലോത്ത് ഭയങ്കര ഇൻക്ക് ഇന്റർകൃഷ് ഭയങ്കര ഇഷ്ട കാരണംാക്കി ഇതിന്റെ ക്ലോത്ത് യു എസ് പി എന്ത് കമ്പനിയാണെങ്കിൽ പോലും എനിക്ക് ഇതിന്റെ ക്ലോത്ത് ഒരു പ്രത്യേകതര ഇഷ് കാരണം എൽപിടെ കൊറെ കമ്പനി കുറെ ഷേർട്സ് ഇണ്ട് ഷേർട്ട് മാത്രമല്ല പാന്റും ഉണ്ട് കാരണം അതെനിക്ക് എന്തോ അതിന്റെ ക്ലോത്തിനോട്ട് ഒരു സാ അധികം ഏ ഇൻട്രസ്റ്റ് കൂടുതലാണ്. അ അധികായിട്ട്
പാ അതേപലെ ഞാന് പ്പോ കഴിഞ്ഞക്കുറി ഓര് പാന്റ് ഇട്ത്തു. ത്തു ആ പാന്റ് എടുത്തപ്പോ ഇപ്പൊ വരുന്ന മോഡലൊക്കെ ബാഗി മോഡലാണ് അതാണെങ്കിൽ പവാട പോലെ അങ്ങിട്ട് ആളുകൾക്കെന്നെ കളി അതൊക്കെ വയ വ യങ്കരെ ഒരു കൃത്യായിട്ടായി തോന്നി ഇപ്പോ അയിന്റെ ശേഷം പിന്നെ ഞാൻ ആ പാവാടല്ലെ പാന്റ് ഇട ഇടാറന്നില്ല കാരണം ചാല് ബാഗിയാണ് ഇപ്പോ ഇപ്പത്തെ മോഡലായി വരുന്നത്.
അല്ല സത്യം പറഞ്ഞാൽ നമ്മള് അയി നെ പറ്റിക്കെ പറയുമ്പോ സത്യം പറഞ്ഞൽ ഓരോ കാലഘട്ടത്തി ഓരോപാന്റും ഷർട്ടും വന്ന്ക്ക്ണ് അത് നമ്മൾ പണ്ടത്തെ ഈ ജയ എന്ന് പറഞ്ഞ മൂവി സിനിമ നടല്ലേ ഓന്റെ കാലഘത്തിലൊക്കെ പെന്റെയിരുന്നു എ ആ ആ ഇപ്പോ ങ്ങ ബാഗി അയിന് ശേഷമാണ് നമ്മ ഈ സ്കിൻ ഫിറ്റ് പാന്റ് ഇറങ്ങിയത് നമ്മ ഈണ്ണാപ്പി എന്നൊ പറഞ്ഞ ഒരു ബസിക്ക് പാന്റ് ടൈറ്റ് ആയിട്ടുള്ള ഒരു പാന്റ് അതിനന് ശേഷം ആൾക്കാര്രി ഇതാക്കീനെ ഞാൻ
ആ അ അത് ആയെന്നെ. അത് അതിട്ട് പോകുമ്പോൾ നമ്മള് ഇറുകി പുടിച്ച പെണ്ണുങ്ങളെ പാന്റാണ് പറഞ്
ആഹ് ക അത് അങ്ങനെയല്ലെ ലെഗിൻസ് എന്നൊക്കെ പറയാറ് കാരണം നമ്മള് തൊണ്ടായിണ്ട്ട്ട് കാലും പെന്റൊക്കെ ടൈറ്റ് ആയിപ്പോ കാര്യം ഞാനൊരു ടൈമിൽ ഇങ്ങ പാന്റ് ഇട്ട് പോയിരുന്ന ഒരു വ്യക്തിയാ യിരുന്നു കാരണം സ്കൂളിൽ പഠിക്കുന്നടമില് നമ്മള സ്കൂത്തെ യൂണഫോം പാന്റിന്ന് അതേപോലെ നല്ലസ്സ് ടൈറ്റ് അതേമാരി സ്റ്റിച്ച് ചെയ്യും. ടൈറ്റാക്കീട്ട് പിന്നൊരു പ്ലാസ്റ്റിക് കവർ കവെരൊക്കെ ഇട്ടിട്ടാണ് പാന്റ് ഇണ്ടായിരുന്നത്.
ആൻ അതെ അമ് നമ്മള അതായത് നമ്മളെ കാലിന്റെ നേരിയണിന്റെ ആവുട് ന്നങ്ങട്ട് പാന്റ് കേറൂല. അപ്പൊ ഞമ്മൾ എന്താ ചെയ്യാ വെച്ചാല് നമ്മള് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ടിട്ട് അത് കഴിച്ച ഇട്ടിട്ട് നമ്മള് മോൾക്കെ കയറ്റിടലാണ് സാധാരണ അങ്ങനെ അങ്ങനെയണിപ്പൊ ആ മോഡല് വന്നന്നൊക്കെ ഞമ്മൾ ചെയ്തിന്നു ഇപ്പ അങ്ങനെയല്ല ഇപ്പഴത്തെ മോഡൽ വെച്ചാല് ബാഗ്ഗിന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ആ മോഡൽ ആ ബാൻഡ് നമുക്ക് അതായ ഓവർ ലൂസുവാണ് ഓവർ ഓവറ ആയിട്ടുള്ള എന്താ അറക്ക കാര്യങ്ങളൊക്ക ആ പാൻ്റെ
സത്യം സത് ത സത്യം എനിക്കുണ്ടായീന്നു ബാഗി പാന്റ് പക്ഷെ ഈ ബാഗി പാനിന്റെ മോഡല്മാതിരി ഇപ്പൊരു ബാഗി ഇറങ്ങിയിട്ടുണ്ട്‌ കാരണം ത്തോട അധിക അതിലേറ ടയിട്ട് ലൂസ് ആക്കിട്ട ഇതിലേറെ ലൂസ് കാരണം നമ്മളൊരു മൂന്ന് കാലെങ്ങനെ ഇടാൻ പറ്റും അത്രയും ഗാപ്പിൽ വന്നിട്ടുളളബാഗി പാൻറ്സ് ഒക്കെ ഇപ്പളും ഇറങ്ണ്ട് പിന്നെ ഞാന്അയിനെപ്പറ്റി പറയാണെങ്കിൽ എനിക്ക് ഈ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ പെുന്നാൾ വന്നാലും ഓണം വന്നാലും ഒക്കെ വരുമ്പോ ഞാനെൻന്റെ കസിൻസൊക്കെ ഞങ്ങള് ഒരേ ടൈപ്പ് ഡ്രസിക്ക് ഡ്രസി ടാൻ ശ്ര മിക്കാറണ്ടായിരുന്നു കാരണം പണ്ടത്തെ നമ്മള് ചെറിയ പെരുന്നാളാണെങ്കി പോലും വല്യ പെരുന്നളാണെങ്കിലും ഞങ്ങള് ഒരേ ടൈപ് ഡ്രസ് കോഡ്ഡ്രെസ്സിട്ടീന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ നമ്മളെ കീറിയ പാന്റക്കെറങ്ങി നമ്മ കീ കീറിയ കാലിന്റെ മുട്ടുവാഗം കീ റിയ പാന്റ ഒക്കെ ഇറങ്ങി ണ് ആ കാലത്തൊക്കെ ആൾക്കാർ നമ്മൾ ഈ എയ്ജ്ഡായ ആൾക്കാര് കുറ്റപ്പെടുത്തി ട്ടുണ്ടായിരുന്നു എന്ത എലി കടിച്ച പാന്റ് ആയിരുന്നു ന്നൊക്കെ ചോയിച്ചിട്ട് കാരണം ആ കാലഘട്ടത്തെ ഡ്രസ്സിങ് ഒക്കെ നമുക്കൊരു ഈ കാലത്തൊക്ക അത ആയി രിക്കും നമ്മള എന്ത് ഡ്രസ്സ് നമ്മ ചെയ്തിട്ടണ്ടൊക്കെിതി നോക്ക കാരണം ടൈറ്റ് ഡ്രസ്സും എയിട്ട് ഷർട്ട്‌ വാലി ടൈറ്റ് ടീ ഷർട്ട്‌ കാരണം നമ്മൊളൊരു ബോഡി മെയിൻന്റൻസ്ഡ് ടൈപ്പൊക്ക ഞാനന്നൊക്കെ നടന്നിട്ടുണ്ടായീന്നു ഞാനായാലും എന്റെ കസിൻസാണേലും അന്റൊ അഭിപ്രായന്താ ഇജ്ജ് തേ പോലെ നടന്നിട്ടുണ്ടായിരുന്നോ ആ കാലത്തൊക്കെ
ഇതൊക്കെ ഇതേപോലെ നടന്ന് ക്കുന്നു കാരണം വെച്ചാല് നമ്മെ കൂട്ടുകാർ ഇടുന്ന പോലെ ഞമ്മക്ക് ഇടനന്നുള്ള ചിന്താണ് നമ്മക്ക് അതൊ- പിന്നെ കീറിയ പാൻറ് ആയാലും അതായത് നമ്മുക്ക് ടൈറ്റ് ആയക്ക് അന്നൊക്കെ ടൈറ്റായ കുപ്പായാണ് നമ്മള്ടല് അന്ന അങ്ങന ഒരു മോഡലായിര ഇടുമ്പചില ആൾക്കാര് ഈ സ്ക്രാച്ചായാമോഡലൊക്കെ ഇടുമ്പ പറിംഎത്താക്കിറിയ പോകുമ്പോ അല്ല കീറിയ പാൻറ് ഇട്ട് നടക്കണ് എന്താ കീറിയേ ഷർട്ട്ട് ഇടന്ന് നടക്കണ ഞമ്മളെ കളിയാക്കല് ഇനി
സത്യം സത്യം സത്യം, പക്ഷെ ആ കാലഘട്ടം മാറി ഇപ്പ ഈ കാലഘട്ടം നോക്കുമ്പോ തന്നെ നല്ല മാറ്റം വരുന്നുണ്ട് കാരണം സത്യം എനിക്ക്ഈ കാലത്ത് ഷർട്ട് അത്ര അത്രിം ഇൻട്രസ്റ്റ് കാരണം എനിക്ക്ഈ ലൂസ്ഫിറ്റ് ഷർട്ട് ഭയങ്കര ഇഷ്ടാണ്, കാരണം അത്രിം ലൂസ് ആക്കി നടക്ക പിന്നെഞാൻ നീ നീപ്പൊ ഡ്രസ്സ് ഷർട്ട്‌ കൊടുത്തുവല്ലേ ഫ്രണ്ടിന് ഞാൻ ആ വ്യക്തിയല്ല കാരണ ഞാനൊക്കെറിയുമ്പോ എന്റെ ഒരുഷർട്ട് ഞാൻ അത്തരിം അയേൻ ചെയ്തി സത്യയ്ട്ടും ഒരു വ്യക്തിയാണ് ഞാനെപ്പോപുറത്തു പോകുമ്പോളും ഫ്രെണ്ട്സ് ചോദിക്കാറുണ്ട് ഈ ഷർട്ട്‌ ഇജ്ജ് എവിടുന്നാട്ത്ത് നല്ല ഷർട്ട്‌ നല്ല കളറാണല്ലോന്ന് പക്ഷെഅവര് പക്ഷെ അവർക്കൊരു കല്യാണം വരുമ്പോതിന് എന്നോട് ചോയിക്കാറുണ്ട് നോച്ച് വന്ന് ചോദിക്കാറുണ്ട് കാര്യ ഈ ഷർട്ട്‌ പക്ഷേ ഞാൻ കൊടുക്കാറില്ല കാരണം മെയിനായിട്ട് ഞാൻ അത്രേം സേഫ് ആയിട്ടാണ് എന്റെ ഷർട്ടായാലും ഇ ഒരു പാന്റായി ഞാ യൂസ് ചെയ്യുന്നത്
അതേപോലെ തന്നെടാ ഞാനെന്റെ ഷർട്ടും പാന്റ് എന്താ കുപ്പായം കൊടുത്തത് ഇതുവരായിട്ട് ഓൻ കൊണ്ടന്നിട്ടില്ല ഇനിപോനോട്‌ കീറിയിരിക്ക്ണൊ അറിയില്ലഓന് എന്തെങ്കിലും ചെയ്ത് ക്കണോ അതും അറിയില്ല ഇന്നെ കാണുമ്പോ മാറി നടക്കാ. ഞാൻ ഓ ഓനെ കണ്ടാ
ല്ല അമ്മള് ഒരിക്കപോലും നമ്മള ഒരു ഫ്രണ്ട്സിനും കൊടുക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞ ഞാൻ ഇതുവരെ ആര്ക്കും കൊടുക്കാറില്ല.
അമ്മക്ക് ഓനെ കണ്ടാലല്ലെ കാര്യങ്ങള് സംസാരിക്കാൻ പറ്റു. ഓന് ഇന്നെ കണ്ടെ കാണ്ട് മാറി നടക്ക കഞ്ചക്കുപ്പായ അയച്ചത് ഞാൻ അന്നേ ഓ നോട്‌ പറഞ്ക്ക് ണ് കൊണ്ടോണിന് തരക്കേടില്ല ആ സമയം എനിക്ക് എന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് നിക്ക് കൊണ്ടന്നോപറഞ്ഞിട്ടോ ഓന് തുവരെ കേട്ടിട്ടില്ല.
അയ്യോ അങ്ങനെയൊക്കെ പറയുമ്പോള എനിക്ക് എന്റെരു ഷൂ ഞ അതേപോലെ പണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് മറന്ന് പറഞ്ഞഒരു പരൻഷൂ ആണ് കാരണം അവര് റഞ്ഞ ഇവിടന്ന് എന്റെ വീട്ടിന്നൊരു അമ്പത് കിലോമീറ്റർ അപ്പുറത്തിക്കി ല്ലകാരണം എന്റോരു കസിനായിട്ട് വരും. പറഞ്ഞ് ഒരു ടൈമില് ഞങ്ങക്കൊരു കല്യാണം ഉണ്ടായരുന്നു. കൊണ്ട് പോയിട്ട് പിന്നീട് എനിക്ക് ആ ഷൂ കാണാൻ പോലും കിട്ടിയില്ല, കാരണം ഞാൻ ആർക്കും കൊടുക്കാത്തൊരു വ്യക്തിയാണ് പക്ഷെ. പിന്നെങ്ങനെ വന്നിട്ട് അവനാ ഷൂ ഇട്ടിട്ട് വരുവാണെ ഞാൻ നളെ കൊണ്ടുവന്നാണ് ഇങ്ങോട്ട് വരനപ്പോ കൊണ്ടുവന്ന തരാൻ ഒരു ബേസിൽ കൊണ്ടപോയതാണ് പക്ഷ ഞാനതി പറ്റിക്ക പെടുക ചെയ്തിക്കുന്നത്.
ഞാൻ ചിന്തിച്ചപ്പോ ഞമ്മക്കിപ്പൊ വേറെ ആളുടെ ഡ്രസ്സ് നമ്മടെ കുപ്പായ ഇടാനെ ഞമ്മക്കൊരു ഇടങ്ങേറ കാരം അല്ലേ എത്ര എത്രല്ല നമ്മക്ക് അവനവന്റെ അവനവന്റെ കുപ്പായം തന്നെ ഇടുമ്പോഴാണ് നമ്മക്കൊരു സുഖം കിട്ടുള്ളു ആരാന്റെ കുപ്പായ വാങ്ങിക്കണ്ട നമ്മള് കൊണ്ടു ഇടും അല്ലെ കല്യാണത്തിനൊ എന്തേനും ഒക്കെനമ്മള് അത് നമ്മള് ഏട്ടന്, അനിയന് ന്മാരൊക്കെ ആണെങ്കി തരക്കേടില്ല, അത് വേറെ പുറമക്കാരിൽ കുപ്പായൊക്കെ കൊണ്ടക്കാണ്ട് വാങ്ങിട്ട് അത് കൊണ്ടപോയി കൊടുത്തി അതാകുമ്പോ തിരിച്ച് കൊണ്ടപോയി കൊടുത്തിട്ട ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്
സത്യം, സത്യ, സത്യം കാരണം എനിക്ക് ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ് അതൊക്കെ കാരണം എന്റെ ഒരു ഷൂ ആ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷൂ അങ്ങനെ കൊണ്ട്പോയി കഴിഞ്ഞിട്ട് ഞാൻ അത്രയും ഒരു ഐറ്റംസ് ഞാൻ ഷൂവാ പോലും പാന്റ് ആയിക്കോട്ടെ, എന്റെ ഒരു വാച്ച് ആയിക്കോട്ടെ ഞൻ അത്രയും കെയറക്കി കാരണം ഞാൻ സാധന ഒരു വൃത്തികേട് ഒരു ഭാഗത്ത് വെക്കാറില്ല കാരണം. അ ക്ലീന് ആക്കിട്ട് അലമാരിയിൽ എടുത്തു വെക്കാലോ, എന്റെ ഒരു എന്റെ വാച്ച് ആണ് പോലും എന്റെ ഒരു ഷൂ ആണ് കാരണം ഈ ഷൂ ഇതുപോലെ അവൻ കൊണ്ടു പോയിട്ട് ഞാൻ ഇടക്ക്, ഇടക്ക് വിളിച്ച് ചോദിക്കും ഷൂ വേണം ഷൂ വേണം അപ്പോ പറയും ഞാൻ നാള വരാം, നാളെ വരാം, നാളെ വരാം എന്നിട്ട് അവർ നമ്മളെ പ പറ്റിക്കപ്പെട്ട പോലെയാ തോന്ന കാരണം പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ട് അവൻ ആ ഷൂസ് കൊണ്ടു തരുമ്പം ഞാൻ അതിന്റെ പ്രശ്നായി, അത് ആ കാരണം കൊണ്ട് ഞാൻ വലിയ ഫൈറ്റ് ആർക്കും ചെയ്തിട്ടുണ്ട് അവന്റെ കൂടെ.
നമ്മ ചങ്ങായിമാരല്ലേ അവൻകൊണ്ടു പോയിക്കോട്ടെ, പക്ഷേ ഓൻഅങ്ങനെ ചിന്തിക്കൂല. കൊ കൊണ്ടു പോയ കൊണ്ടായി പിറ്റേന്ന് തന്നെ കൊണ്ട് പോയി കൊടുക്കട്ടെ ഓന്റെ ഷർട്ട് ഇല്ലന്നൊന്ന് ചിന്തിച്ചാ മതി പക്ഷെ അവ ചിന്തിക്കൂല, അവര് അങ്ങനെ ബോട്ടില് വെച്ചിട്ട് ഓന് ഉപയോഗിച്ച്, ഉപയോഗിച്ച്, ലാസ്റ്റ്. കേട കേടരാൻ നേരത്തിന് നമ്മുക്ക് കൊണ്ടുവന്നു വരും പക്ഷേനമ്മള് ഒന്നോരണ്ടോ പ്രാവശ്യേ ഇട്ടിട്ടുണ്ടാവുള്ളു
അതിനൊരു സത്യം പറഞ്ഞ ഇതപോലക്കെ പറയുമ്പോ, ഞാനായിട്ടു ഞാനൊക്കെ എന്റെ ഡ്രസ് എടുത്തിട്ട് ഡ്രസ്ട്ട് പൊറത്തെറങ്ങുമ്പോ നന്നായിട്ട് സത്യം ക്ലീൻ ആയിട്ട് പെർഫ്യൂം ഒക്കെ ഇട്ടിട്ട പോവാറ്, അപ്പോ ആ ടൈമിലക്കെ ഇ എന്നോട് ഇതേമാരി ചോദിക്കുവാണ എടാ നിന്റെ ഷർട്ട് തരുവോ അല്ലെ പാന്റ് തരുന്ന് കാരണം മെയിൻ ആയിട്ട് അറുമ്പോ അയും നല്ല നല്ല ഡ്രസ്, ഡ്രസ്സ് പഴകും തോറും ഞാൻ ഒരിക്കലും പുറത്ത കളയാറില്ല അതും പിന്നെയും നല്ല രീതിക്ക് യൂസർ വന്നില്ലെ വീട്ടി തന്നെ. വീട്ടില് വല്ല വർ എ യൂസ് ചെയ്യതാല്, ഷർട്ടും പാന്റ് ഒക്കെ യൂസ് ചെയ്യാം, പിന്നെ അറുമ്പോ ഞാന് സത്യം പറഞ്ഞ നമ്മ ഈ പാവപ്പെട്ട കൂട്ടുകാരൊക്കെ ആ കൂട്ടത്തെ കുറെ കുട്ടികൾക്ക് എന്റെ ഡ്രസ് കുറെ തവണ കൊടുത്തിട്ടുണ്ട്, ഓരോ വർഷങ്ങളിലും ഞാൻ എന്റെ ഡ്രസ്സ് നോക്കാറുണ്ട്. മാറ്റതായ രസുകൾ കാരണം ഞാൻ എൻ്റെ തൊട്ട അയൽവാസികൾക്ക് ഞാ അധികമായിട്ടും കൊടുക്കും. ക്കാറുണ്ട് മെയിനായിയിട്ട് കാരണം അവർക്കതൊരു നല്ലൊരു ഉപകാരമായി മാറാറുമുണ്ട്. എന്നെ അവരിട്ട് കാണുമ്പോ എനിക്ക് നമുക് ഒരു സന്തോഷം ആവാറുണ്ട്.
ആ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഞാൻ ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ടാണ് ഈ വലിയ പെരുന്നാക്ക് കൊണ്ട് പോയിക്കണ്ട് ഈ ന കൊണ്ടുപോയ കുപ്പായം എടുത്തത് പക്ഷെ ഓന ഞാനാണ് ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, ഓന് അതും കൂടി ചിന്തിക്കാതെ ഓന് ഒരു പ്രാവശ്യ ഇട്ടിട്ട് ഇട്ടിട്ടുള്ള ഒന്നും ചിന്തിക്കാതെ ഓന് കൊണ്ടുപോയിട്ട് പിന്നെ അതിന്റെറെ ഒരു ഒരു സം സംസാരം അവനെ കാണാ അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ ഒളിഞ്ഞ് മാറി നിക്ക പിന്നെ ആ കുപ്പായത്തിനെ കുറിച്ചൊന്നും പറയണില്ല അവന്റെ ഉമ്മാനോട് ചോദിക്കുമ്പോ പറയും അത് ഇവിടെ അലക്കിയിട്ടിട്ട അലക്കിയിട്ടിരുന്നു പിന്നെ ഞാനും കണ്ടിട്ടില്ലന്നൊക്കെ പറയ്പ ഞമ്മക്ക് എന്നാ പിന്നെ അങ്ങനെത്ത പോലെ കൊണ്ടാവാതൊക്കെയല്ലും നല്ലത്
ആ സത്യം സത്യമായിട്ടുംയ സത്യം എന്തായും ഈ സ സത്യം പറഞ്ഞാ ഞാനൊക്കെ അറിയ്മ്പോ ഇതിനെ പറ്റ് ഒറ്റയ്ക്ക് ആലോയ്ക്ക്മ്പോ സത്യം പറഞ്ഞാ ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യായൊക്കെ പറയ്മ്പോ ആകെ ഒര് സ്വീപ്പി പ്പെട്ട് കെടക്കാണ് കാരണം ഇപ്പം ദാ നമ്മളൊരു വല്ല്യ പെരുന്നാൾ വന്നാങ്കി തന്നെ നമക്ക് ഒര് ഡ്രസ്സ്‌ എടാക്കാന്നായിട്ട് തന്നെ എത്ര ടൈം എടുക്കുന്നു എനക്ക് ഒര് ഡ്രസ്സ് എടക്കാണത് തന്നെ എനക്ക് ഒര് സത്യം പറഞ്ഞാ ഒര് ഹാഫാൻ ഹയർ ഒക്കെ എടുക്ക്ണാ ടൈമാണ് കാരണം നമക്ക് ഇഷ്ടപ്പെട്ട ഒര് ഡ്രസ്സ്
അതെ അതെ അതെ ഞമ്മ ഞാന് ഞാന് ഞാനെന്താ ഞാനൊക്കെ എന്താ പറയുന്നത് കാണ് കടന്റെ മുന്നേ കൂടെ പോവ്മ്പോ അവടെ ഏതാണോ ഡിസ്പ്ലേക്കെ വെച്ചത് അത് ഞാമ്മാക്ക് കണ്ണന് പറ്റീക്ക്ണ് ഇല്ലേ വേഗം എടുത്ത് പോരാറാ. അങ്ങനെ ഏറ്റോം ഇഷ്ടപ്പെട്ട കുപ്പായാണ് ഞാൻ എട്ത്ത് പോണത് വല്ല്യ പെര്ന്നാക്ക്
പക്ഷേ എന്റെക്കെ വീ സത്യം പറഞ്ഞാ ഞാനൊക്കെ അറിയ്മ്പോ എനിക്കൊക്കെ ഇതേ മാരി ഞാന ഡ്രസ്സ് എട്ക്കാൻ പോമ്പോ ഞാൻ ആരേയും കൊണ്ട് പോല്ലാ ആകെ ഒര് ഫ്രണ്ട്നേ കുട്ടിയാ മെയിനാട്ട് പോവാറു ള്ളു കാരണം എന്താ വെച്ചാ മെയിനായിട്ട് ഒര് എത്ര ടൈം എട് ക്കൂ ഈ ടൈം എട്ക്കുന്നേണ്ട് ഞാൻ എന്ത് ചെയ്യം മെയിനായിട്ട് അധികം ഒരു ഡ്രസ്സ്‌ എടുക്കുന്നെ വരെ ഗ്യാപ്പ് എട്
എന്റെപ്പോ എൻ്റെ എൻ്റെ ഞാൻ വിളിക്ക്മ്പോ ഓള് എട്ക്കണില്ല അപ്പ ഇയ് ഇയ് എങ്ങനെലും അവനെ നേരിട്ട് കാണയാണെങ്കി ഞാന് എങ്ങനെ വിളിച്ച് ഞാന എങ്ങനെ പറഞ്ഞാന്ന് പറഞ്ഞ് നോക്കാണ്ടി ട്ടോ എന്നിട്ട് വിവരം വിവരം കിട്ടിട്ട് ഇന്നോടൊന്ന് പറയാണ്ടേ ഞാൻ ട്ടോ ആ ഞാൻ തന്നെ ഞാൻ തന്നെ പറഞ്ഞന്ന് പറഞ്ഞന്ന് പറയണം, എന്നിട്ട് ഓനാകെ മാനം കെട്ത്തണോ ഞമ്മക്ക്
ഓക്കെ എന്റെ ഷർട്ടല്ലേ ഓക്കേ ഞാന് അത് സെറ്റാക്കി തെരാം ഞാനത് എന്തിനാ ഈ ഗ്യാപ് ഇടണേ നമ്മളടേ സ് സാധാനം ഓരള് എട്ക്കണ അത്ര ശെരിയല്ല കാ
ആ ആയിക്കോട്ടെ ഇഞ്ഞാര്തും കൊണ്ടോപോയി കൊ കൊണ്ടോയി ക്കാണ്ട് കളര്ത്
ഓക്കെ എന്നാ ഞാൻ വിളിക്കാം ശെരി